ഹലോ?
ഹലോ?
ആഹ് എന്താ അടച്ചപ്പ കിട്ടായിര്ന്നെ ഫോണ എടുക്കായിരുന്നെ.
അറിയിലല്ലെ ഇപ്പോളാണല്ലോ എന്റ ഇതില് കോള് വന്നത്.
അതെ.
ആഹ്, ആഹ് നല്ലർത്താനം സുഖാണ് അങ്ങനെ പോണ് അവിടെന്താ വർത്താനം
ഇവടിം കൊഴപ്പൊന്നുല്ല ഉം മഴ ക്കൊണ്ട അവിടെ?
മഴ ഇന്നലിം മിനിയാന്നായിട്ട് കൊറച്ചൊക്കെ മഴയുള്ളൂ മഴണ്ട് ഇന്നാലും ഇല്ലന്നും പറയാം. അവിടെങ്ങനെയാ
ഇവിടെ ഇപ്പ മഴ തീർച്ചണ്ട് വെയിലൊക്കെ തെറിക്കണ്ട്
ഉം ഉം ആണല്ലേ പിന്നെന്താ വീട്ടില് വിശേഷങ്ങളൊക്കെ?
കൊഴപ്പൊന്നുല്ല സുഖാണ് അൽഹംദില്ല
ഉം വീട്ടിലാരൊക്കെണ്ട്
വീട്ടില് ഇന്റെ ഇൻക്ക് നാല് പെൺകുട്ടികളാണ് മൂത്ത ആളെ കല്യാണം കഴഞ്ഞു ഉം രണ്ടാമത്തോള അക്കൗണ്ടിങ്ങിന് പഠിക്കാണ് മുന്നാമത്തോള് എട്ടിലാണ് ചെറിയോള് രണ്ടിലാണ്
ഉം ഉം ഹസ്ബന്റിന് എന്താ ജോലി
ഓല് ഓട്ടോറിക്ഷ ഡ്രവറാ
ആണല്ലേ ആഹ് പിന്നെ ഇന്ന് സ്പെഷ്യൽ എന്താ ഫുഡ് ഇവിടെ ഞാന് എന്റെ ഹസ്ബന്റ് രണ്ട് കുട്ട്യാള്
ഉം ഇവടെ ദോശയും ചിക്കൻ കറിയും
ആണല്ലേ ആഹ് പിന്നെ പത്തിരിയും ചിക്കൻ കറിം പത്തിരി ചിക്കൻ കറിം
പത്തിരി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ രണ്ടുകുട്ടികൾക്കെ പത്തിരി അങ്ങനെ ഇഷ്ടല്ല പിന്നെ ദോശ ന്നെ എല്ലാർക്കും അധികം ഇഷ്ട അപ്പ അങ്ങനെ ഉണ്ടാക്കി
ആഹ് ആഹ് ഞങ്ങളെ ദേശീയ ഭക്ഷണ ആണല്ലോ രാവിലെ തന്നെ
തെ മൂത്താള് ഇന്നലെ വന്നതാ മൂത്താള് ഇന്നലെ കല്യാണം ക്കഴിഞ്ഞിട്ട് ആഹ് ഓള് ഇന്നലെ വന്ന്ക്ക്ണു അവഓൾക്ക് കുട്ടികളായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷ ആയിട്ടുള്ളു അപ്പോ ഓൾക്ക് കോളേജിൽ നിന്ന് വേണ്ടി ഡിഗ്രി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് വാങ്ങാണ്ട് അപ്പൊ അയ്ൻ വന്നത ഇന്ന് പോവും ചെയ്യും ഉം പതിനഞ്ച് ദിവസായിട്ട് ഒള്ളു പോയിട്ട്
ഉം ഉം പിന്നെ ഹസ്ബന്റ് പോയോ
ഓട്ടോറിക്ഷയിൽ പോയി ആഹ് രാവിലെ പോവും നേരത്തെ പോവും
ആണ് ല്ലേ ആഹ്
ഉം പിന്നെ
പിന്നെ എന്താ പിന്നെ എന്താ പിന്നെ എന്ത എന്തെങ്കിലും ഫ്യൂച്ചറായിട്ട് എന്തെങ്കിലും പരിപാടിക്കെ നോക്കണുണ്ടോ
എന്താ ഒന്നുല്ല അങ്ങനെ ആദ്യക്കെ നോക്കിന്ന് എന്തിനെങ്കിലും ഒക്കെ പോണം എന്നൊക്കെ വിചാരിച്ചിന്ന്
ആഹ് അങ്ങനെ വിചാരിച്ച നിന്നാലും ഒന്നും നടക്കൂല്ല ഞങ്ങളിപ്പ ഇതിനത് ഇറങ്ങി തിരിക്കണം എന്നാലേ പറ്റുള്ളൂ
ഉം
അയ്ന്റെ ഇടയിൽ എന്തെിലൊക്കെ ഒന്ന് നമുക്ക്ണ്ടാവും
ഉം
അപ്പ അതിന്റെ ഇടയിൽ അത് അവിടെ സ്റ്റോപ്പാകും
ഉം പിന്നെ അവിടെ എന്ത എന്ത്‌നെങ്കിലും പോണ്ടോ നിങ്ങള്
ഇല്ലല്ല പോകണം ഞാൻ നോക്കണണ്ട് ഹോസ്പിറ്റലിന്റെ എന്തെങ്കിലും ആയിട്ടൊക്കെ നോക്കണം
ആഹ്
ഏഹ്
പിന്നെ കുട്ട്യാൾ എന്ത ചെയ്യണെ
ഇന്റെ ഒരു കുട്ടിക്ക് ഏഴ് വയസ്സായ അവനി ഇപ്പ രണ്ടാം ക്ലാസ് പഠിക്ക ചെറുതിന് മൂന്നര വയസ്സായ അംഗൻവാടി പോവാണ് ഹസ്ബന്റ് ഇവിടെല്ല പണിക്ക് പോയി
എന്ത് പണിയാ
ഓല് ലോറിയിലെ ഡ്രൈവറാണ്
ആഹ ഏഴു വയസായില്ലേ മൂത്ത കുട്ടിക്ക്
ആഹ മൂത്തകുട്ടി ക്ക് ഏഴ്വയസായി രാണ്ട മത്തേന് മൂന്നര വസ്സായി
എത്രറിയില്ല ഏ പഠിക്കണ
ഒന്ന് രണ്ടാം ക്ലാസ്സില് ചെറുത് ഇപ്പം അംഗൻവാടിക്ക് പോവാണ്
ആ
ഉ
പിന്നെ വേറെ എന്തൊക്കെയ വിശേഷം
വേറെന്താ സുഖാണ് അങ്ങനെ പോണ്
യാത്രൊക്കെ പോയിനോ
യാത്ര പോവാറുണ്ട്, പക്ഷേ ഇപ്പൊ മഴയല്ലേ മഴയോണ്ട് നിർത്തി വച്ചാതാ
പെരുനാൾക്ക് ഓട്ങ്കിലൊക്കെ പോയിന
ആ പെരുന്നാൾക്കും ആ ഇടക്കിടക്കൊക്കെ പോവാറുണ്ട്
ഉം
എടേൽ ഒന്ന് വയനാട് പോയി വന്നു പിന്നെ ഇപ്പ ഇളളപ്പോ പോവാൻ പറ്റൂലല്ലേ, സ്കൂളും, മദ്രസ ഉണ്ടായോണ്ടേ അതിനിടയിൽ അത് ലീവാക്കി പോയാല്
ഉം
കുട്ടികൾക്കൊരു ഇതാവും കാരണം ക്ലാസ്സ്‌ൽ എടുക്കെണ ഇത് ഞങ്ങള് പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല
ആഹ ശരി പിന്നെ കുട്ടിയാണ് വർത്താനം പറയ്ന്നെ
ഉം, ഉം
ഉം ഓളൊക്കെ എണീച്ച് നാർത്ത തന്നെ അംഗനവാടി പോവാന്
ഉം, അത് രാവിലെ രാവിലെ എണീക്കും രാവിലെ എണീച്ചാല് ഡ്രസ്സും പാൻറ് അവന് എടുത്തു കൊണ്ടന്നണ്ട് എനിക്ക അപ്പം തന്നെ അംഗൻവാടി പോകണം, ആദ്യ ഒക്കെ നല്ല കരച്ചിലായിരുന്നു, ഇപ്പൾ ഇവന് ഭയങ്കര ഇഷ്ട അംഗൻവാടിക്ക് പോവാന്. അത് ശീലയപ്പോ, അവിടെ കൊറേ കുട്ടികൾ ഉണ്ടാകുമ്പോ നല്ല രസണല്ലോ
ആ പിന്നെ
പിന്നെ വേറെന്തൊക്കെയാണ്
വേറെന്താ സുഖാണ്, കുഴപ്പൊന്നുമില്ല അവിടെ വീട്ടില് ചെടികളൊക്കെ ഉണ്ടോ
ചെടികള്, ചെടികളുണ്ട് പക്ഷെ കുറച്ചും കൂടി കൊണ്ടേ നടണം എന്നൊക്കെ ഉണ്ട്, ഒന്നാമത് സ്ഥലം, ഇല്ല എന്നാൽ എവിടെങ്കിലൊക്കെ ഞാൻ അവിടെ തിരികി വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ട ചെടികൾ നടാന്
ഉം എനിക്ക് ചെടികളോട് താല്പര്യം, ഒന്നുമില്ല എന്റെ ഭർത്താവിനാണ്. ഭർത്താവ് ഇന്റെ സ്ഥലത്ത് രണ്ടു മൂന്ന് ചെടികളൊക്കെ കൊണ്ട് കുഴിച്ചിട്ടുക്ക്‌ ണു ക്രിസ്മസ് ട്രീ ഉണ്ട് വലുതക്കണ് അങ്ങനെ വലുതായിക്കണല്ലോ വേറെ രണ്ട് ചണ്ടി ചെടി, ചെടികള് കൂടെന്ന് വെച്ചക്കണ് ആ അല്ല തന്നെ സ്ഥലല്ല
മുറ്റത്ത് സ്ഥല ഇല്ല, എന്നാലും ഞാനിങ്ങനെ നല്ല രസല്ലോ മുറ്റത്തക്ക് നോക്കുമ്പോ. അത് അത് കണ്ടാത്തന്നെ നമ്മുക്കൊരു സമാധാനമാണ് മനസ്സിന്
അ
പൂവിട്ടൊക്കെ നിൽക്കുമ്പോ, സമയം ഉണ്ടാവില്ലോ എന്നാലും അതിന്റെ ഇടക്കൂടെങ്കിലും ഒക്കെ ഉം
കാണാനൊക്കെ ഏ രസം തന്നെയാണ്
അത് നോക്കിയാ തന്നെ നമുക്ക് മനസിന് ഒരു സമാധാനം കിട്ടും പൂവൊക്കെ വിരിഞ്ഞ് നീക്കുമ്പോ
അല്ലെങ്കി എന്നു മനസ്സിക് സമാധാനക്കെട്
ഇല്ല ല്ലജീവിതല്ലേ ചെലപ്പ എന്തെങ്കിലൊക്കെ ഇണ്ടാവും
ആഹ് ശെര്യാണ്
ഇത്ര വല്ല പൈസക്കാരന് ആയലും അതിന്റെ എടേല് എന്തെങ്കിലൊക്കെ ഒരു സങ്കടം ക്ക്ണ്ടാവൊല്ലോ അതേ മാതിരി അമ്മള് പൈസ അല്ലെങ്കില് ചെറിയ സങ്കടൊക്കെണ്ട് അത്‌ സാരല്ല ഇന്നാലും ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോണ് പഠി ചോനെല്ലെ വൽത്.
ആഹ് അതന്നെ
ഉം
ഭർത്താവ് എന്ത് യ്ണ്
ഓല് ഓറി ഡ്രൈവറാണ്.
ആഹ്. പിന്നെ.
പിന്നെ വേറെന്താ കൊയപ്പല്ല സുഖാണ്. ഔടെ സുഖല്ലേ..
ആഹ് കൊഴപ്പൊന്നുല്ല. സുഖാണ്.
ഉം ഉം
പിന്നെ.
വേറെന്തന്. പച്. വീട്ട്ക്. ഞാൻ വീട്ടി ഞാന് പോവാറ്ണ്ട്. പക്ഷേ. അധികം പോവാറില്ല. കാര്ണം എൻറെ വീട് കാസർഗോഡാണ്. ഇപ്പ പിന്നെ മദ്രസ് സ്കൂള് ഇണ്ടായതോണ്ട് ഇങ്ങനെ പോവുല. പെര്നാക്. ക് ഞാൻ പോയി നാലീസൊക്കെ നിന്ന് വരും. സ്ഥിരം പോവാറൊന്ന്ല്ല. കല്യാണം കയിഞ്ഞ് ആദ്യം ഉടനെ പോവാറ്ണ്ട്. അപ്പൊ പിന്നെ നമുക്ക് സൊഹല് ഇല്ലല്ലോ. പിന്നെ സൊഹലായില്ലേ..
ഇവടെ ആരക്കെണ്ട് വേറെ വ് മ്മിപ്പെ ക്കെവിടെ. തറവാട്ടില.
ഇമ്മണ്ടായിരുന്നു. ഇമ്മ മരിട്ട്പ്പ ഒരു കൊല്ലം കഴിഞ്ഞു. വാപ്പ പിന്നെ. ഞാൻ വെര്നേന്റെ. മുമ്പേ മരിച്ചതാണ് റ്ന്ന്. കൊല്ലങ്ങളായിട്ട് പിന്നെ നാത്തൂ. ത്തൂമാരുണ്ട്. ആറെണ്ണം. ഓരൊക്കെ വേറെ വീട്ടിലാണ് തൊട്ടടുത്തൊരു. നാത്തൂന്ണ്ട്. പിന്നെ മൂത്തച്ചി കൊ റച്ചപ്പറണ്ട്.
ആ
പിന്നെ എല്ലാരും അവരവരെ. വീട്ടിലാണ് ഞങ്ങളിപ്പ. തറവാട്ടിലാണ്.
ഉം പിന്നെ വേറെന്ത.
യാത്തുമാരെ. എട്കെടക്ക് വെരും. പോവും പിന്നെന്തെങ്കിലൊക്കെ. പരിപാടിണ്ട്. ഒരുമിച്ച് കൂടും. ഇതൊക്കെ ഒരു രസല്ലേ. പിന്നെ. അവർക്കും ഒയിവില്ല. അവർക്ക് സ്കൂളും മദ്രസും കുട്ട്യേളൊക്കെ. ആയില്ലേ.
അവര് വെരുമ്പോ രസം തന്നെ.
ആഹ് എല്ലാരും കൂടി കൂടുമ്പോ ഒരു രസാണ്. വേരു എപ്പെങ്കിലൊ ക്കെടക്കന്ന് വന്ന് പോവും.
അപ്പൊ ഒരു ച്ചിറിം കള്യെക്കാരം. മൻസ്സിക്ക് സമാധാന അപ്പളെക്കാരം ഓര് വരുമ്പോ. നമ്മള്. ങ്ങേനെ. കുട്ട്യേള് പോയി കഴിഞ്ഞ ഇങ്ങനെ ഒറ്റൊക്കവുമ്പോ നമ്മക്ക് ഓരോ ടെൻഷനും
ക്കയിനൊരു പരിധില്ലേ.
ആഹ് തെ. നമ്മളെ ടെൻഷനും കാര്യങ്ങളക്കാരം പിന്നെ ആഹ്.
ഇപ്പയിന് കൂടുതല് നേരം അധിക ആൾക്കാരും ഉം കൂടുതല് ആൾക്കാരും. ഇപ്പ അധികം ചെലവാക്കുന്നതു ഫോണിലായിരിക്കും. ഒന്നുല്ല വെറുതെ ഇൻസ്‌. യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ കണ്ട് അങ്ങനെ സക്രോളെയ്ത് പോവ. ഒരു കാര്യാെ ഇല്ല.
ഉം
അതാണ്പ്പം മെയിനായിട്ടുള്ള പെരുവാടി.
ഉം പിന്നെ വേറെന്തെക്കെ.
വേറെന്താ സുഖാണ് കുട്ട്യേൾ വന്നോ.
ആഹ് ചെറുത് മദ്രസ് വിട്ട് വെര്ന് ണ്ട്. മൂന്നാമത്തോള് സ്കൂൾക്ക് പോയി. ലൈൻ ബസ്സിന പോവ.
ആഹ് ആ ഇന്റെ കുട്ടി ഒരു ഒമ്പതരക്കാവു. കാരണം ഇവിട്ന്ന് കൊ. ച്ച് മിൻ കൊറ്ച്ച് നടക്കാനുണ്ട് മദ്രസ്ക്.
ഉം. ചെർത് രണ്ടിലാണ്. ഇബ്ടെ അടുത്തന്നെ മദ്രസ. ഓള് വന്നു. കേറികാണ്ട് ഇരിക്കാണ്. ഇത കേറി വെരുന്നു മ. എന്തിനാ ഊരിക്കണേ ബാഗ് വെ - കൊണ്ടോയി വെക്ക് പർദ്ദ ഊര്
എന്നാല് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറിന്റെക്കെ. ഒരു പരിപാടി നോക്കിക്കൂടെ അല്ലേ വീട്ട് മുറ്റത്ത്
അയിന് മുറ്റത്ത് സ്ഥലം ഒന്നുയില്ല പച്ചക്കറി നോക്കണെങ്കി മുറ്റത്ത് സ്ഥലം ഒന്നുയില്ല
ടെറസിമിലൊക്കെ നല്ല പരിപാടിയണല്ലോ. ടെറസുമ്മലൊക്കെ പച്ചക്കറിനടുന്നെ നല്ല പരിപാടിയാണല്ലോ.
ടെറസുമേലൊക്കെ ചെലോര് കാണാ നടത്തിണേ അയിനും മാണ്ടേ മണ്ണിന് തേടി പോണ്ടിവരും ആദ്യം ആദ്യം മണ്ണ് തേടി പോണം മുറ്റതൊക്കെ മെറ്റില
മണ്ണ് തേടി പോവല്ല ടെറസിന്റെ മോള്ക്ക് കേറ്റു കേറ്റുംവേണം പിന്നെ നിങ്ങള് വെള്ളത്തിനുള്ള സൗക കണ്ടെത്തണം
വെള്ളൊക്കെണ്ട്
പിന്നെ എന്നും പോയി എന്നും പോയി ഞങ്ങള് ശ്രദ്ധിക്കണം ടെറസല്ലേ
ആഹ്
ഞങ്ങൾക്ക് പിന്നെ എപ്പോഴും ഒരു ശ്രദ്ധയല്ല മുറ്റത്താവും ഞങ്ങ എടക്കെടക്ക് മുറ്റത്തേറക്കും ഞങ്ങക്ക്ത് കാണാൻ പറ്റും ഇതാവുമ്പോ ചെലപ്പോ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനൊക്കെ ഒരു പ്രശ്നുണ്ട് എനി- എനിക്കെനി കൂടുതൽ താല്പര്യം ചെടികളോടാണ്
ഏഹ്
ഇപ്പൊ പിന്നെ പൂച്ചെടി അത്രയില്ല എന്നാലും- ഇലച്ചെടികളാണല്ലോ കൂടുതലും വരുന്നത്
ആഹ് ആഹ് ഇന്നാ പോന്നു കടി ഉം
പിന്നെ വേറെന്താ വേറെന്താ അങ്ങനെ പോവണ്ട് കൊഴപ്പൊന്നുമല്ല
ആഹ് പിന്നെ കുട്ടി മദ്രസ വിട്ട് വന്നോ
ഇല്ലയില്ല അവൻ വരും ഒരു ഒരു ഒമ്പത് മുപ്പത്തിരണ്ട് ആ ടൈമില-
ഏഹ് ആഹ്
എന്താ കുട്ടികള് പറയുന്നേ
കുട്ടി ചായ കുടിക്കുവാ അപ്പൊ മരുമോൻ വിളിക്കണണ്ട് ഓ വെല്ലിയോൾക്കേ അപ്പൊ ഓള് വർ- വർത്താനം പറഞ്ഞു നിക്ക അപ്പൊ ഞാൻ പറയാ ചായ കുടിച്ചോ ഇങ്ങോട്ട് വാ പിന്നെ
പിന്നെന്താ വിശേഷം കൊഴപ്പൊന്നുമില്ല അങ്ങനെ- പോകുന്നുണ്ട് മഴയാണ് മഴ ഇല്ലാന്നും പറയാം
മദ്രസ്സ് വിട്ടിട്ട് എപ്പളാ വര്യാ വെയിൽ ഇങ്ങനെ തെറിക്കണ്ട് ഇവ്ടെ
ഇവിടെ വെയിലുണ്ടെങ്കിലും ഞാൻ ഡ്രസ് ഒന്ന് പുറത്തക്ക് ഇടും ആ സ്പൊട്ടിൽ മഴ പെയ്യും അപ്പ ഞാനിപ്പ പുറത്തെക്ക് ഇടാറില്ല
അതൊരു പണി ആവും പിന്നെ ആ അപ്പൊ പിന്നെ അതിനെനോക്കിയിരിക്ക- ഇരിക്കേണ്ടി വരും അപ്പൊ ഞങ്ങൾക്ക് ആ ബാക്കില് വേറൊന്നും പണി നടക്കൂല
ആഹ്
പിന്നെ വാഷിംഗ് മെഷീനില് തിരുമ്പാനിട്ട ഉണക്കി ചിക്കിയിട്ടാ പിന്നെ നമ്മുക്ക് പ്രശ്നയില്ല
ഉം എന്നാ ശരി എന്നാ ഓക്കെ ആ വിളിക്കണ്ട് ആ